ഹലോ? ഉം എന്താപ്പൊ എന്തൊക്കെണ്ട് വിശേഷം?
ഇത്താ കൊഴപ്പൊന്നുല്ല അങ്ങനെപോണു
ം പണിയ എന്താ മക്കള് വന്നു മക്കൾക്ക് ചായ കൊടുത്തു. ം പ്പൊ വേറെതെങ്ങനെ ഇരിക്ക. ഹേ ഹേ ഉം -
അൻക്ക് ബാങ്ക് അക്കൗണ്ടില്ലല്ലോ?
ൻക്ക് ബാങ്കക്കൗണ്ട് ണ്ടെയിനി ഇച്ചെയിനി പണ്ടന്നെ ട്ത്തുക്കണല്ലോ കാരണം അന്ന് മ റ്റേ സ്കൂളിലൊക്കെ ഒരു സ്കോളർഷിപ്പ് ഉണ്ടയിനില്ലെ അഞ്ചാം ക്ലാസ്സിന്ന്. ആ പറണെക്ക് അന്ന് അന്ന് ട്ത്ത താണ്
ഉം
ഞാ ത് പിന്നെ പത്താം ക്ലാസ് വരെ അതനെ ഉപയോഗിച്ചു വന്നു. പിന്നെ എന്താ പിന്നെ ഉപയോഗിച്ചത് നമ്മള പ്രസവം കഴഞ്ഞിട്ട് അയ്യായിരോറർപ്യകിട്ടൂല്ലേ? ഏ അയിന് വേണ്ടീറ്റാ പക്ഷെ അന്നൊന്നും ഈ കട്ടാവണ സംഭവം ഇല്ലേനി ഇപ്പൊ ഇന്റെത് കട്ടയിക്ക്ണ്. കട്ട്അയ്റ്റ് ഞാന് ഒരട്ടം നന്നാക്കി ശരിയാക്കി അത് ഒന്നും ഇടലൂല്ല അയിന്ന് ഇടുക്കലൂല്ല അങ്ങനെക്കെ ആയിറ്റ്. അത് കട്ടായി ് ഞാനത് ശരിയാക്കീനി ന്നിട്ട് പ്പൊ പിന്നീ അതേപോലെ അയിക്കണന്നങ്ങനെ മെസ്സേജ് വന്നീനി
ആ അ എന്തായി പൈസല്ലായിറ്റാണോ കട്ടാണ്
ആ അത് അങ്ങോട്ടൂല്ല എന്താ ഞാൻ ഇട്ക്കലൂ ല്ല പൈസ ഇടലൂല്ല. അങ്ങനായിറ്റെയ് ഒന്നേ പൈസ ഇടുമാണം ഇടുക്കൂ മാണല്ലോ ല്ലെങ്കി അത് കട്ടാവും. പ്പോ ഞമ്മള് ഫോണില് പൈസ കേറ്റ്ണ പോലെ തന്നെണ് അതൂപ്ലെ. ഇടു
ഈ യൂണിയൻ ബാങ്കിലൊക്കെ ട്ത്താമതി അയിലങ്ങനെ പൈസേന്റെ പ്രശ്നം വരില്ല
പൈസൻ്റെ പ്രശ്നോന്നുല്ല.
ന്ന ഓനൻ്റക്കന്നെ തന്നെ ഇങ്ങന ത്തെ എന്തെങ്കിലും കാര്യങ്ങളില പൈസ നുക്ക്ന്നെ അനദിക്ക കൂടെ
ം ഞി അങ്ങനെ ആക്കണം ഞിപ്പൊ എന്താലും അത്യാവശ്യായല്ലോ?
ന്നാ പിന്നെഗൂഗിൾ പേ ഒക്കെ തുടങ്ങിയ എന്ത് സുഖ പെട്ടന്ന ന്നെ അത്യാവശ്യ വന്ന -
ഈ ഗൂഗിൾപേക്ക് പൈസ മാണോ?
ഏഅ്
എത്രുപ്യാണം ണ്ടാക്കാന്?
ഗൂഗിൾപേട്ക്കാം പൈസെന്നും വാണ്ട.
വാണ്ടാ? ബാങ്ക് പോ ബാങ്ക് പോണ്ടേ?
ബാങ്കക്കൊന്നും പോണ്ട നമ്മളെ ഫോണിലല്ലേ ണ്ടാക്ക- അക്കൗണ്ട്
ം എന്തായാലും ചെയ്യണം. ം പിന്നെ? ഞാൻ പിന്നെ ആ അക്കൗണ്ട് ശരിയാക്കാൻ പോവാന്
ഉം ഞാൻ ശരിയാക്കാൻ പോവാഞ്ഞത് പിന്നെ അത് കട്ടാവും വിചാരിച്ചിട്ടായ്നി.
മ് പിന്നെ പൊ ടക്ക് പോണതൊന്നു ആയിട്ടൂല്ല ന്നോട് പറഞ്ഞ് ഞ്ഞി പോർത്തേക്ക് ഞാൻ പൂവാനമ്പത്തേക്ക്‌ അനക് ശരിയാക്കികാണ്ട് ആ പോവാന്നറിഞ്ഞിഞ്ഞെയ്ന്. മ്പപിന്നെ വല്ലാണ്ട് ഇന്റെ ആശ്യം വരുന്നില്ലല്ലോന്ന് പറഞ്ഞിന്നോട്.
ഉം ഉം
നാട്ടിലാമ്പളെ
ഉം ഉം
ഉം പിള്ളേ നിൻക്ക്ണ്ട് അനക് എത്രണ്ണണ്ട്?
ഏ?
എത്ര അക്കൗണ്ടുണ്ട് ഉം
ചോയിച്ച മനസ്സിലായില്ല.
ത്ര ഒര് അക്കൗണ്ടോള്ളൂ?
എനിക്ക് ആ ഞാൻ നിക്കൊണൊള്ളൂ പിന്നെ ജെനരി സ്കൂൾക്ക് എടുത്തൊന്നണ്ട് പിന്നെ നോക്കീട്ടില്ല.
രണ്ടും രണ്ടു ബാങ്കിലേക്കാരല്ലേ?
ആ
ഉം അതൊക്കെ കട്ടായിക്കും അന്നത്തതൊക്കെ
ഉം പിന്നെ വേറെന്താ?
പിന്നെ ബാങ്കിന്ന് നല്ല പൈസന്നുണ്ടാവലില്ല പിന്നെ കൈ തരാൻള്ള പൈസണ്ട്. ബാങ്ക്കിടാനും ഇതാക്കാനൊന്നും പൈസണ്ടാവലില്ല.
ഉം അതിന് ഗൂഗിൾ പേണ്ടായിന്നരോ അനിപ്പോ മ്മള് ഒരു രണ്ടുർപ്യേം പത്തുർപ്യയും അങ്ങനെങ്ങനെ ഇവിടു ട്രൻസ്ഫർ ചെയ്താ തന്നെ ഇതിന്ന ട്രാൻസ്ഫർ നടക്കുമല്ലോ അങ്ങനെ നടക്കുമ്പ പിന്നെ അത് കട്ടാവോന്നില്ല.
ഉം ഉം ഇനിക്കയ്ന് ഗൂഗിൾ പേ ഇല്ലാഞ്ഞിട്ടാണ് അങ്ങനായത്.
ഉം ഉം
ഉം
പിന്നെ വേറെ എന്താ ഇത് ഡ്രസ്സ്‌ ഒക്കെ എടുത്തോ പ്പോ
ഓപ്പണാക്കിലേ?
ങ്ങനാ പെരീലിടാൻ കൊറച്ചു ഡ്രസ്സ്‌ സൊക്കെ വാങ്ങിനു
ഓപ്പണാക്കി വെച്ച പിന്നെന്താ റ പിന്ന
ആഹ ഞാൻ ആ ചുരിദാർ തന്നെ ടോപ് കൾ
മ്മ് മ്മ്
മ്മ് മൂന്നെണ്ണം എടുത്തു രണ്ട് പാന്റ് എടുത്തു
സെപ്പറേറ്റ് ആണോ അതോ അങ്ങനെ സെറ്റ് ആയിട്ടുള്ളതാ അവടെ
സെറ്റ് ആയിട്ടില്ലേ ഞാൻ നോക്കി പക്ഷെ അത് എനിക്ക് കിട്ടിയില്ല ഞാന്
ആഹ്
പിന്നെ
മഞ്ചേരിന്നല്ലേ?
ആ ഇജ് ഇജ് എഔട്ന്നാ ഇട്ക്കൽ?
ഞാനും ആ ഇവടെ ഇല്ലേ നാസിയ
ആ ആ അവിടുന്നല്ലേ മ്മ് മ്മ് മ്മ് മനസ്സിലായി മനസ്സിലായി
മ്മ്
ഡ്രെസ്സ്നൊക്കെ എന്തൊരു വെലാല്ലേപ്പോ?
മ്മ്. പിന്നെ ഓൺലൈൻ കൊർച്ച് കൊറവ്ണ്ട്.
ഉം അൻക്കൊക്കെ പിന്നെ വരുമാനണ്ടായോണ്ട് അന്റെ ഇഷ്ടത്തിന്ങ്ങനെ എട്ക്കാ.
മ്.
മ് ഇന്നലെ
പോയത്? അപ്പക്കെ ഞാന് എത്തിയപ്പോ ഒരു ഏയര ഒക്കെയി
ഏ പെര്ന്തൽ മണ്ണെന്ന് ബസ്സ്ന് പോയ്
മ്മ് ഞാൻ നേര്ട്ട് പോന്നക്കാ.
മ്
കെ എസ് ആർ ട്ടി സി ണ്ടേനി.
ഉം ഉം രണ്ടാൾ വേറെ വേറെ നോ
ആഹ്.
ഉം.
ട്രെയിന് ആറണിക്ക്ള്ളു ർഞ്ഞു അപ്പൊ പിന്നെ ഞങ്ങള് അങ്ങനെ പോന്ന് അത് ഓളടെ നിക്കണ്ടേ പിന്നേ സമയ ണ്ടും കണക്കാട്ടോ ക്ഷെ ന്നാലും അഔടെ അതുവരെ നിക്കണ്ടേ. എവിടേക്കെങ്കിലും ഒക്കെ പോകാനും പേടിയാ നമ്മൾ അറിയാത്ത സ്ഥലല്ലേ
മ്മ്.
പിന്നെ വൈന്നേരായി ചെയ്തു നാലണിക്കല്ലേ കഴിഞ്ഞത് വ മറ്റേത് വേറൊടെങ്കിലും കോഴിക്കോട് അങ്ങനെക്കെക്കെണങ്കിൽ. നേർത്തെ കഴിയു ബീച്ച്കോക്കോ കടൽക്കൊക്കെ കാണാൻ പോവേനി. അഔടൊന്ന് കാര്യായിട്ട് ആ ഫുഡ്‌ക്കെ ഇണ്ടേനി. ഫുഡ്‌ നെയ്ച്ചോറും കോഴും പിന്നെ. തൈരും പപ്പ പ്പടും അച്ചാറും പിന്നെ വന്നപ്പോ എന്താ വത്തക്ക ജൂസ് പിന്നെ വൈകുന്നേരം ചായിം. പിന്നെ പഴംമ്പൊരിം. പഴംമ്പൊരിക്കെ ഇഷ്ടള്ളപോലെ എട്ക്കാ ഒന്നുല്ല ഒന്നു
ന്നിട്ട് ഫ്രീയായിട്ട് തക്കെ തിന്നൂല്ലേ?
ഉം ഒക്കെ തിന്നും ഞ്ഞിപ്പൊ പോയാലും നഷ്ടൊന്നില്ലേ. യാത്ര ആ ആ യാത്ര ആകാൻ നൂറ്റിപ്പത്തുർപ്യ ആയിട്ടെ പ്ലേ. ഹേയ് ഹേ ആകെ നൂറ്റി പത്ത്. അങ്ങട്ട് ട്രെയിനായതോണ്ട് പത്തുർപ്യ കൊട്ത്താ മതി. അവരൊക്കെങ്ങനെ കുട്ട്യളെ കൊണ്ടാക്കാ വന്നാണ് ഉം പിന്നെ കൊണ്ടോകല്. ന്നെ ഭർത്താക്കന്മാരൊക്കെ കുട്ട്യളിം കൊണ്ട് പൊർത്ത് പോയിക്ക. ഉം ത്ര തൊണ്ണൂറ്റിരണ്ടക്കെണ്ട്.
മ് മ്
അതിന് രണ്ട് തട്ടേ കാണാണ് ഇതിന്റെ മുമ്പില്ലോൽ വേറെണ്ടേനി. ആ അത് രണ്ടാമത്തെ ഘട്ടാ ത് മീറ്റിങ്ങ് കഴിഞ്ഞുന്നാ തോന്നണത് പിന്നെ ഇഞ്ഞി. ഓൺലൈൻ കൂടെക്കെണ്ടോന്നക്കേ പർഞ്ഞത്. അത് രണ്ടാമത്തെ നമ്പറിലാ കഴിഞ്ഞത്
ആ
ഉം സംഭവം കേട്ടിട്ട് കുഴപ്പൊന്നുല്ല
ഉം പുതിയ ആപ്പാണ്
ആ അത് ആ ഈ മാസം ലാസ്റ്റിക്കോ അങ്ങനെയൊക്കെ അത് വരുള്ളൂ കിട്ടില്ല അപ്പൊ അതിന്റെ മുമ്പ് ഇബൽ എല്ലാ ആൾക്കാരെ നമ്പറും എന്തൊക്കെ വാങ്ങി ശരിയാക്കി വെക്കുക
ഉം ഉം
ഞാന് ശെരിക്കും ഓല് നമ്മക്ക് നമ്പറുകള് തരും പക്ഷെ അതിന്റെ മുമ്പ് ഞ നമ്മൾ നമ്മളെമ്മള എന്തൊക്കെ തെളയിക്കാൻ വേണ്ടി അങ്ങനെ തോന്നണ സംഭവം നിന്നാ നമ്പറും ഇതൊക്കെ ഓൽക്ക് കിട്ടന്നല്ലേ വേണ്ടത്
ഉം എന്നിട്ട് പിന്നെ ഈ നമ്പർക്ക് ഇങ്ങനെ വിളിച്ചിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറയാ
ഞ അങ്ങനെ പറയണ്ട നമ്മള് നമ്മള എന്താ ഇപ്പോ ഒരു ആയിരം ആൾക്കാര് നമ്മൾ നമ്പർ കൊടുത്തു അയില് ഒരു പത്തോ ഏ അയിൻപതോ നൂറ് ആൾക്കാരല്ലേ നമ്മളെ അടുത്തറീ ന്ന ആൾക്കാര്ണ്ടാവുള്ളു ഓലോട് പറഞ്ഞാ മതി
ഉം
ഉം അങ്ങനെ ബാക്കിള്ളതൊക്കെ ഓൽക്ക് വേണ്ടി വരും നമ്പറും പേരുംല്ലേ അത് ഓൽക്ക് ആവശ്യം ഉണ്ടാവും അത ഈ സംഭവങ്ങളൊന്നും ഞമ്മക്കറിയാം നമ്മള് ചെറിയൊരു കാര്യ അത് വലുതാക്കി ചെയ്യാൻ കഴിവില്ല ആൾക്കാരാണോല്ലൊക്കെ. നമ്മളപ്പോഒരു പേരും നമ്പറോ ചോദിക്കാനാവും കൊടുക്കുന്നത് പക്ഷെ അതൊണ്ട- വല്ലാതൊണ്ടാക്കാൻ കഴിയുന്നുണ്ടോ ആ അപ്പൊ അങ്ങനെയാണ് ഇനി എതോന്നറീല്ല ഉം
അപ്പൊ ഇ കൂടിയൊക്കെ എട്ടായിറുപ്പാ ഉണ്ട് എന്നൊക്കെ പറഞ്ഞട്ടാണ് ആവോ കിട്ടുല്ല്യോ
അത് മന്ത്ലി ഇട്ടുതരം
ആ മാസം മാസം കിട്ടുന്നാ പറഞ്ഞത് ക്ഷെ അതൊന്നുഅല്ല ങ്ങള പൈസന്നൊക്കെ ഇയാള് പറഞ്ഞത് എട്ടായിരം കിട്ടിയ തന്നെ നടക്കുന്ന ആൾക്കാണ്ടാവില്ലോ അങ്ങനത്തെ പിന്നെന്താ വേറെ കൊഴപ്പൊന്നുല്ലല്ലോ
വേറെ പ്രത്യാശൊന്നുല്ല
മ്മ് ന്നാ ആയിക്കോട്ടെ